ക്കെ കൊറേ ആയി വിളിക്കണം വിചാരിക്കണ് അപ്പ ഫോണ്ന് വിളിക്കുമ്പോ എന്തോ ഒരു കംപ്ലൈന്റ് അയ് ശരി ആഹ് ആഹ് ഞാനും വിചാരിക്കും ന്നെന്തോടി വിളി അങ്ങോട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നുംല്ല എന്തോ പ്രശ്നം ആയത് കൊണ്ടേയിരിക്കും ലേ
റെയ്ഞ്ചിന്റെ എന്തോ പ്രശ്നംണ്ട്
ആഹ് അതിപ്പം മഴ പെയ്തതല്ലേ മഴ പെയ് തോണ്ടായിരിക്കും എന്നിട്ട് എന്തെല്ലാ സുഖം തന്നെ സുഖം ഫുഡ്ന്നും കഴിഞ്ഞാ
ഫുഡൊക്കെ കഴിച്ചു ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുട്ടീനൊക്കെ സ്കൂളിൽ വിട്ട് ഇങ്ങനെ ഇരിക്ക
ചോറിന്റെ പണിയൊക്കെനോക്കിയ ഇല്ല്യേ ഇല്ലഅതൊക്കെ സാവകാശം അതേ സമയെത്രായി വിചാരിക്ക് ക്കിന്നെ
വീട്ടില് ആരുംല്ല്യല്ലോ ഞാൻ
ചെറ്യേ കുട്ടി തന്നേള്ളു ആ അതാ ഒച്ചപ്പാട് ണ്ടാക്കുന്നല്ലേ അതെ അയിന് എത്ര വയസ്സായി
ഓന് മൂന്നര വയസ്സ്
മൂന്നര വയസായില്ലേ ഏഹ് അംഗനവാടി ഒന്നും പോവൂല
അംഗൽവാടി പോണണ്ട് ഇപ്പൊ പല്ലുവേദനയായിട്ടേ
അത് ന്തൊ ചെലപ്പോ
പല്ല് വേദന ഓനിപ്പോ കൊറ് ഏഹ് കേട്ണ്ട് പല്ലിന് ഫുള്ളോട്ടെ
ആഹ എന്നാ അതുകൊണ്ട അത് മുട്ടായി തിന്നോയിരിക്കും ല്ലെ നല്ലോണം
മുഠായി തിന്നോന്നോ മുഠായിയേ പറ്റു വീട്ടിലാണെങ്കിൽ അച്ഛനും ഓരൊക്കെ വരുമ്പോക്കെ കൊണ്ടെന്ന് കൊടുത്ത് ത്തിട്ട് ഇതന്നെ ഇല്ലേ എന്നിട്ട് രാത്രിയായാൽ പല്ല വേദന വെച്ചിട്ട് നിക്കാൻ കഴിയൂല
അള്ളോ കാണിച്ചിക്ക
കാണിച്ചു ഡോക്ടറെ കൊണ്ടോയിട്ട് കാണിച്ചു പക്ഷെ മരുന്ന് കുടിച്ചിട്ടൊന്നും വലിയ മാറ്റണ്ട് വീ ക്കൊക്കെ പോയി പക്ഷെ ഓന് വേദന കൊറയണില്ല
ഇല്ല വീക്കം പോവൊള്ളൂ വേദന കൊറയൂല അങ്ങനെ പുഴുക്കുത്തി ഇങ്ങനെ നിക്കൂലേ പൊരിക്കാനും
ആഹാ അയ് മിഠായി കിട്ടാതെ വന്നപ്പൊ ഓൻ തന്നെ സ്വന്തം കടെ
കടെയിൽ പോയൊക്കെ മേടിച്ചോണ്ട് പോരാണ് കാണാതെ മ്മേ
ഒരോസം കാ ഒരോസം കാണാല്ല്യാര്ന്നു ഞാൻ പേടിച്ച് കെണർ വരേ ഞാൻ നോക്കി ന്നിട്ട് ഞാൻ അയില് ഇതിലൊക്കെ തെരഞ്ഞൊക്കിയപ്പോ കാണാല്ല്യ അയില് റോട്ട് കേറി നോക്കിയപ്പ ഇണ്ട് കടേന്ന് ഒരു ബെന്നുംപേക്കുംപിടിച്ച് ഇങ്ങനെ വര്ന്ന് ക്രീം ബണ്ണ്
പടച്ചോനേ അല്ല ഇത്ര അടുത്താ പീടിയാ
അത്ര അടുത്ത് പർഞ്ഞാ വല്യ അട് ത്താ ന്ന് റോട്ടിക്ക് കേറിയിട്ട് നോ ക്യാ കാണും
നോക്കിയാ കാണും ഏ റോഡ് മുന്നിൽത്തന്നെ അപ്പൊ വണ്ടിയൊന്നും പോവ്ന്ന റോഡായിരി ക്കുലേ ഇതെങ്ങനെ പോയി മോളെ പേടി ഈ ചെറിയ ചോട്ട എങ്ങനെ പോയി
ഓൻ ഇങ്ങനെ നിക്കണ എല്ലാം അത് ഓടിയിട്ടുണ്ട് അപ്പൊ പല്ല് വേദനയായതുകൊണ്ട് ഇപ്പോ മിഠായി ആരും കൊണ്ട് കൊടുക്ക്ണില്ലല്ലോ
അതോണ്ടാ ള്ളോ
അതെല്ലാം എന്താ പറയാ ഭയങ്കര ഭാഗ്യാട്ടാ ഇങ്ങനെ റോഡു മമൽ കൂടെയൊക്കെ പോവുന്ന എന്നാ
ഉം വണ്ടിയള് ഇഷ്ടം പോലെ പോണതാ പിന്നെ ഞാൻ രണ്ടാമത് പൈസയൊന്നും
ഏഹ് എല്ലാ അതൊരു ഭാഗ്യം തന്നെയാ കാരണം വണ്ടിയാളും ഇത്രയും വണ്ടിയല്ലം പോവുന്ന സ്ഥലത്തോ കുഞ്ഞിന് ഒറ്റയ്ക്ക് പോകുന്ന നല്ലണം ശ്റദ്ദിച്ച് വാതിൽ ആക- ത്തിട്ട് വാതിലങ് അടച്ചാളയിന്
വാതില് പൂട്ടിയിടലന്നെയാണേ ഇപ്പൊ എന്താ ചെയ്യാച്ചാ ഞാ- ഞാൻ എങ്ങട്ടേലൊന്ന് നീങ്ങിയാ ഓന് അത് തുറക്കും ജനല്മ്മ കേറിയാ വാതിൽ തുറക്കാം
തോർക്കാ ഷാ ഇപ്പത്തെ കുട്ടിയക്കൊന്നും അയിന് ഒന്നും പറഞ്ഞ് കൊടുക്കണ്ട എല്ലാം അറിയാലോ ആ ഞമ്മളെക്കാളും ബുദ്ധി ആയിട്ടിയക്കാ പിന്നെ എന്താ ചെയ്യ അല്ലളെ ചാവി ഇട്ടാ പോലും തോറക്കുന്നില്ലേ ചാവിയിട്ട് പൂട്ടിയാലും ആഹ് ഇത് കൊളുത്ത് മാത്രേടാ അല്ലേ എന്നാലും ഞാൻ ഞാൻ പറയാ പൂട്ടിയാലും എന്താ ചാവിയിട്ട് പൂട്ടിയാലും അവന് തുറക്കും അവന്ക്ക് അതിനുള്ള ബുദ്ധിയെല്ലം ഉണ്ട് നമുക്കാ ഇല്ലാത്തെ
നമ്മളേതോ ചെറിയ തീ കത്തിയാല് ഇരുത്തിയാ തിരിക്കൂ നമ്മുക്ക് തുറക്കുന്നേം അറിഞ്ഞൂടാ ആക്കുന്നേം അറിഞ്ഞൂടാ വെറും കരയാനേ അറിയൂ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെയല്ല ഒന്നുല്ല
ഉം ചായകുടിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിക്കിന്ന് കുട്ടികളെല്ലാം പോയി ആഹ് കുടി- തോടക്കുന്നു വയറ്റിലെത്തൂ അല്ലാണ്ട് എത്തൂല എന്തുണ്ടാക്കി ഇന്ന് രാവിലെ
രാവിലെ ഇന്ന് ദോശ
ആഹ് ഉം ദോശക്ക് കറി സാമ്പാർ ആഹ് ഉഴുന്ന് ദോശ ആയിരിക്കും അല്ലേ
ഉം ഉം ഉം ഒരു പൂച്ചണ്ട് വന്ന് കേറിയിട്ട് അതാണെങ്കിൽ പോണു ഇല്ല
അള്ളോ കുഞ്ഞിനെ മാന്തുന്നോ നോക്കിക്കടാ
ഉം ഉം കുട്ടിയാണെങ്കി വന്നിട്ട് അതിനുള്ള ബേക്കറി ഒക്കെ കൊണ്ടിട്ട് കൊടുക്കു ആണേ
എന്നാൽ തീരേം പോകൂല പോളെ അത് അട്ത്തന്നെ നിക്കൂം
പൂച്ചേ ഉള്ളതൊന്ന് ഇതാണ് പക്ഷെ എന്തോന്ന് വെച്ചാൽ മിനഞ്ഞാന്ന് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുംബോ ഇൻറ- പാത്രത്തിൽ കയറിയങ്ങ് ഇരുന്ന് എവിടെയോ വളർത്തിയ പൂച്ചയാ തോന്ന
ആഹ് അയ്യോ അതിന് അതെ ഇനി അവിടെത്തന്നെ നിക്കും മോനിങ്ങനെ ഇട്ട് കൊടുക്കുന്നോണ്ട് ഇനിയോര് പോവൂല്ല
പറഞ്ഞാ ഓലും കേൾക്കൂലേ ഓന് ഈറ പിടിച്ചപ്പൊ കത്തിം കൊണ്ട് വന്നിട്ട് അതിന്റെ മുതുകത്ത് ഇങ്ങനെ വരഞ്ഞോണ്ടിരിക്കും ഇത് ഞാൻ കണ്ടോണ്ട് അല്ലെങ്കി അയിനെ വെട്ടികൊന്നീന്ന്
ഹിഹി ഹിഹി ഹി
അവനിക്ക് അങ്ങനത്തെ പ്രാന്തൊക്കെയാണേ വിക്രസിന്റെ തലയാണ്
എന്നു കത്തി അത് എല്ലാം മാറ്റി വെച്ചാളാ കയ്യല്ല ആഹ് അത് വലിക്കൂം ആഹ്
ആ റാക്കിന്റേ
ഏറ്റവും ടോപ്പിൽ വലിഞ്ഞു കുത്തി പിടിച്ചു കേറുംഎന്നിട്ടടുക്കും ചാ
എടുക്കും എവിട വെച്ചിട്ടും കാര്യല്ല എടുക്കും
ഏഹ് നമ്മള നല്ലല്ല നോക്കണംല്ലളെ പത്ത്കണ്ണിട്ടു നോക്കണം എന്ന് പറയുന്നേക്ക ഇതുപോലെ നല്ല
വലിയ സൗകര്യംഇല്ല വീടിന് ഞങ്ങൾക്കിപ്പ അവിടെ വീടിന് പണി നടക്കണൊണ്ട് ഞങ്ങൾ വാടകക്ക് ആണ്
ആഹ്‌ എന്നെപ്പോ തന്നെ ഞാന് പാട വീടിന് പണി എടുക്കുന്നുണ്ട് കുറ്റടിച്ചാല ഇട്ടക്കണ്ട് കുയ്യാട്ട കീറി വെച്ചക്ക് ഞങ്ങക്ക്
ഉണ്ട് പക്ഷെ മതില് ഇടിഞ്ഞോണ്ട് മതില് പണി നടന്നുകോണ്ടിരിക്കുക അപ്പ അവിടെ ഇങ്ങോട്ട് തൽക്കാലം മാറിയതാണ്
ആഹ് ആഹ് മഴയത്ത് ഇടിഞ്ഞതായിരിക്കും അല്ലേ
ഉം അപ്പൊ ഇങ്ങനെ റാക്ക് മാത്രേള്ളൂ അയിനി ഇങ്ങനെ പൂട്ടാല ഷെൽഫോ കബോർഡോ ഒന്നും ഇല്ലേ അപ്പൊ അവിടേക്കെ എല്ലാം ഇടുത്തേക്ക ഏറ്റോം മേല കേറ്റിവെച്ച ഏറ്റവും മേലയ്ക്ക് കയറുവായില്ലാരും അതിലും നല്ലത് അടിയിൽ വക്കയാണ് എന്നാ പിന്നെ മേല കയറി വീഴൂലല്ലോ
വീഴുള എന്താ പറയല്ലേ ഭയങ്കര കളിയാനല്ലോ ന്നാലേ ക്യരു പണിക് ആവോ
ഏഹ്
പണിയെടുക്കാനെല്ലാ ഓനെ കൊണ്ട്
ആഹ് അത്തക്കാണെങ്കി പിന്നെ കൊറേ നേരം കൊച്ചിട്ട് ചെയ്യ മറ്റവനും കൂടെ വന്നാലാണ് രണ്ടും കൂടെ ഒരൂസം കത്തി പഴിപ്പിച്ചിട്ട് ചെറുതിന്റെ കാൽന് കൊണ്ടയിചേക്കണ്
മൂത്തോനാ അതെത്രലട്ക്ണ് യുകെജി പാടച്ചോനെ ആയിനും ബുദ്ധിയൊന്നും ഇറച്ചിക്കില്ലാലോ അഞ്ചന്ന അഞ്ചു വയസാ
രണ്ടും അങ്ങട്ടും ഇങ്ങട്ടും കാട്ടെ കളിക്കണേന്റെടേല് മറ്റവന്റെ മൂക്ക് ചെറുത് കടിച്ചന്ന് പറിച്ചീണ്
അള്ളോ
ഞാൻ ന്നട് ചോദിച്ചോ അന്റെ മുക്കങ്ങനോ ഓൻ്റെ വായ് കിട്ടിയത് ഓൻ ന്നെ പിടിച്ചെച്ച് കടിച്ചതാണ് ന്നറിഞ്ന്നോട്
ഹ ഹ ഹ
ഉം എന്നട്ട് ആശുപത്രിയിൽ കൊണ്ടോയി ഞാന് ടി ടി അടിക്കാൻ വേണ്ടി അപ്പൊ ഡോക്ടറിന്റെ ചീത്ത പറയ ങ്ങള് നോ ക്കണ്ടേന്ന് പറഞ്ഞണ്ട് നമ്മള എത്ര നോക്കിയാലും ഓലെ രണ്ടാളെ ഇപ്പോ എപ്പോളു നമുക്ക് രണ്ട് റൂമിലിട്ട് പൂട്ടാൻ പറ്റൂല്ലല്ലോ
പറ്റൂല അല്ല അതിപ്പ പറയാ ഡോക്ടർമാർക്കായാലും പുറത്തുള്ളാർക്കായാലും പറയാൻ ളുപ്പ ഓര് വന്ന് നോക്കി തരൊ ഞമ്മക്ക്
നല്ല പാടാണ് രണ്ടോന്ന് വലുതായി കിട്ടണ വരെ കുളിക്കാൻ കേറാനൊക്കെ പേടിയാണ് ഞാൻന്നാള് കുളിക്കാൻ കേറിട്ട് ഇന്നെ പുറത്തേക്കിട്ടണ്ട് പൂട്ടി
പടച്ചോനെ
രണ്ടെണ്ണം ഉണ്ട് ഇവല് രണ്ടണ്ണം ഉള്ളിൽ ഒറ്റക്കാണെങ്കിൽ ഉള്ളിൽ നിൽക്കാരുത് രണ്ടാളും കൂടെ പുറ പിന്നെ ഞാൻന് അയിന്റെറ ഉള്ളില് എന്താ കാട്ടെ ന്നട്ട് കെഞ്ചി കെഞ്ചി കെഞ്ചി ഐസ്ക്രീം വാങ്ങി തരാ അത് വാങ്ങി തരാന്നൊക്കെ പറഞ്ഞട്ടോന്ന് തുറന്നന്നത്
പാടത് ഇനി ഇവരെ ഉറക്കിക്കടുത്തിട്ട് കുളിച്ചാ മതിയനി അനി അങ്ങനെയാ ചെയ്യാവും അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കില് ഭർത്താവില്ല
ഇപ്പൊ കൂളിന്നെല്ല കൂളിന്നെ നിർത്തി ആരേലുണ്ടാവുമ്പോ ല്ലെങ്കി വാണ്ട കുളിച്ചില്ലേ കൊഴപ്പല്ല
അഹ് അല്ലാണ്ട് എന്തക്കാനാ ഇങ്ങനെ കളിക്കുന്നതോ എന്തൊക്കെ സംഭവിച്ചോയ കുറ്റം ഞമ്മക്കൂ നമുക്ക് ഇറങ്ങാൻ പറ്റുവോ ഇല്ലാണ്ട് എന്താ ചെയ്യ ഇങ്ങനാഉമ്പോലെ ഭയങ്കര
ഇപ്പതന്നെ ചെറുതൊ ഒറ്റക്ക്ള്ളോണ്ട ഞാൻ ഇപ്പൊന്ന് പൊറത്തെറങ്ങിട്ട് ഇങ്ങനെ എല്ലാരും ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചഹ് ഉം രണ്ടാളുണ്ടെങ്കി അതും നടക്കൂല പേടിയാണ്
ആഹ് രണ്ടാളും കളിക്കുന്നേരം ഒന്നും ചെയ്യാൻ പറ്റൂലാ അങ്ങോ എല്ലാം വെല്ലാത്തൊര് ഉം വെല്ലാത്ത എടങ്ങാറ്
ത് ബന് പറ്റൂല്ല എന്തേലുട്ത്ത് അടി അടി കയിഞ്ഞ്ട്ടൊള്ളൂ ഞാനറിയാ
പാടച്ചോനെ നല്ലണം സൂക്ഷിച്ച മോള ഒറ്റക്ക എല്ലാ ഭർത്താവില്ല പൊറത്താ ഭർത്താവ് പൊറത്താ
അല്ലേ ഇവിടെണ്ട് ഓര് പണിയ്ക്കോവൂലേ
അപ്പ അല്ല വന്നയ്ഞ്ഞ നോക്കുവയിരിക്കുല്ലേ അമ്മീ അയ് അമ്മയോ
ഇവടെ അമ്മ ഇവടെല്ല അമ്മങ്ങനെ ഒരു വീട്ടില് ഒരു അമ്മേനെ നോക്കാൻ നിക്കാൻ വേണ്ടി അങ്ങനെ
ആഹ് പണിയ്ക്ക് പോവുന്നല്ലെ
ഉും അവിടെ നിക്കാണ്. എപ്പളേലൊക്കെ വെരൊള്ളൂ
ആഹ് അതൊരു പ്രശ്നാന് ന്താ ചെയ്യ നമ്മളൊരു കാലക്കേട്. പിള്ളേരെന്താക്കാന
അമ്മ ഇണ്ടേന്നന്നും എന്താ പറയാ കടേലൊക്കെ നിക്കാങ്ങനെ പോവാണ്. അപ്പൊ അമ്മ രാവിലെ പോവും വൈന്നാരം തെ വെരോള്ളൂ.
ആഹ് അതും മാണ്ടേ അധ്വാനിക്കെ ചെയ്താല്ലെ നമ്മുക്ക് എന്തെലും തിന്നാനും കിട്ടൂ. അല്ലാണ്ടി ഇപ്പൊ തനിയെ കിട്ടേയില്ല. അതും ഒരു പ്രശ്നം തന്നെ. ഉും അതാണ്. എന്താ ചെയ്യാ
ഒറ്റയ്ക്ക് ആവുമ്പളാണ് പ്രശ്നം.
ആഹ് ചോട്ട ഇപ്പ അരിയത്ത്ണ്ടാ ചോട്ട അരിയത്ത്ണ്ടാ?
ഏഹാ
ചോട്ട അരിയത്തെന്നെണ്ടാ? അതൊ കീഞ്ഞങ്ങോട്ട് പോയോ?
ഉും ഇവടണ്ട്. കേറി പോയിപ്പോന്ന്.
ഇൻ്റെ ശ്രദ്ധിക്കണേ
ഉും പൂച്ചേനാട്ടി വിട്ടേന്ന് ഇപ്പോ വന്നാണ്ട്. പൂച്ച പോയപ്പോനും പോയി
ആയ്
ഉുഹും
ഹും ഹു എന്താ പറയ എന്തൊക്ക്യ ന്നട്ട് അവടത്തെ വിശേ നല്ല വിശേഷ ഇതാ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുത്തിരിക്ക്ന്ന്. ഇനിപ്പൊന്ന് വെയില് അറിക്കുന്ന കാണ്ന്ന് ഇത് വരീം മഴയായിര്ന്ന്
അതെ ഇവടിം തന്നപ്പോ നല്ല വെലിയുണ്ട്. ഇപ്പൊ ചെറിയ ചൂട
ചൂടക്കണ്ട് പൊറത്തറങ്ങിക്ക് ണോണ്ട്. ആഹ ഇവിടെ വെയില് അറച്ച് വരുന്നുണ്ട്. ഉും ന്നാ ശെരിയടാ ഉച്ചക്കത്തെല്ലാക്കി. ഇന്നാ ശെരി കുഞ്ഞനെ നോക്ക്. ഇന്നാ ഒക്കെ ഞാൻ വിളിക്കാം ആഹ്.